കേക്കില്ലേ
ആഹ് കേക്കണ്ട് കേക്കണ്ട് എന്തേ വിരുന്നാരുണ്ടന്ന്
ഇല്ലേ ഇല്ല അ വിരുനാരൊന്നുമില്ല
ഞായറാഴ്ചയായിട്ട് ഇനി വിരുന്നാരൊക്കെ ഇട്ടു വിചാരിച്ച്
ഇല്ല ഇല്ല
ആഹ് എന്താ പരിപാടി ചായക്കെ കുടിച്ചിരിക്ക
ഇല്ല ചായക്ക് മിച്ചർ വേണംന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ തൊട്ടപ്പുറത്തുണ്ട് മിച്ചർ ഉണ്ടാക്കണ വീട്
ആഹ്
അപ്പൊ മോളെ പറഞ്ഞയച്ച് പൈസയായിട്ട് മോളും അമ്മായും കൂടി പോയിന്ന് മിച്ചർ വാങ്ങാന്
ഏഹ് മഴ ഉണ്ടോ
മഴ ചോർന്ന് മഴ പെയ്തീന്ന്
ഏഹ് മഴയത്ത് ഇങ്ങനെ ചൂടുള്ള കട്ടൻചായയും മിച്ചറും ഇങ്ങനെ കഴിക്ക നല്ലൊരു ഹ ഹ ഹ ആഹ് ആഹ്
അവര് സ്ഥിരായിട്ട് അവിടെ ഉണ്ടാക്കലാണ് മിച്ചർ മാത്രല്ല മിച്ചർ വർത്തായക്ക കടല ഒക്കെ ഉണ്ടാക്കലേ
ആഹ് അന്നത്തെ പീടിയക്കെ കൊടുക്കേക്കും
ആഹ് പീടികകൾക്ക് കൊടുക്ക നുറുക്ക് എല്ലാ സാധനവും ഉണ്ടാക്കും
ആഹ് അതുകൊണ്ട് ഫ്രഷ് സാധനങ്ങൾക്ക് വാങ്ങാലോ ഏ
മിച്ചറാണ് ഫേമസ് അവിടുന്ന് മിക്ചറ് ആയിട്ട് ഞാൻ്റെ ബാക്കിയുള്ളവൊക്കെ ഗൾഫിൽ ഉണ്ട്ള് ഒക്കെ കൊട്ത്തേക്കല് ഇപ്രാവശ്യ ഉമ്മ പോകുമ്പോ ഒക്കെ കൊണ്ടുപോയി ഓഹ്
ഉം ഉം അങ്ങനെ ഉണ്ടാക്കുന്ന ആകുമ്പോ പുതിയ സാധനാവും വിശ സിച്ച് കൊടുത്തയിക്കാല്ലേ
അതെ പുതിയ സാധനം പഴയ സാധനത്തിനും വ്യത്യാസ അപ്പള അറിയാംമ്മക്ക് അത് തിന്നുമ്പം അറിയാം പീടിയത്തെ എന്നോ കൊണ്ട വച്ചാണോന്നുള്ളേ നമ്മുക്ക് വേഗം മനസ്സിലാവും നമ്മള് പീടിയന്ന് മിച്ചറു വാങ്ങലെ ഇല്ല ആ പിടിയന്ന് മിച് മിച്ചർ വാങ്ങലില്ല മിച്ചർ വേണന്ന് തോന്നുമ്പോ അപ്പ ആടെ പോയി വാങ്ങു
ആഹ് ആഹ്
അതാവുമ്പോ കുറച്ച് അധികം കിട്ടും ചെയ്യും
ആഹ് അറിയന ആൾക്കാരാവുമ്പോ അല്ലെ
പുരേന്നന്നെ വാങ്ങുമ്പോ കൊറച്ച് അധികം തരുല്ലോ പിന്നെ ആൾക്ക് കുറേ കോഴി ഉണ്ട് എക്ക് അപ്പം അമ്മായി പറഞ്ഞ ഒരു കോയിന ആണന്ന് വാങ്ങണംന്ന് അത ഏതായാലും എന്നാ രണ്ടും കൂടി ആയിക്കോട്ടെ ഇറങ്ങി ഒറ്റ പോക്ക് പോയതാ
വീട്ടിൽ കോഴി വളർത്തണ്ടോ
ഓ ഇവിടെ ഇൻക്ക് കൊറേ കോഴിണ്ട് അമ്മായി ക്കുംണ്ടായി നി കൊറെ അങ്ങനെ അവിടുന്ന് ഒന്ന് വാങ്ങീ നി വാങ്ങി ഇപ്പൊന്നല ങ്ങങ്ങള് പറയേണ്ട കൂട് പൊഴിച്ചിങ്ങാട്ട് എന്തോ കൊണ്ടുപോയി
അതാ അയ് അതാവുമ്പോളാ സങ്കടം
ആഹ് കൂട് പൊളിച്ചിട്ട് രാത്രി അങ്ങനെ എന്താ കുർക്കനോ നായയോ എന്തോ കൊണ്ടോയി അങ്ങനെ അത് കൊണ്ടോയപ്പം ആ കൂട് ഒഴിഞ്ഞടുക്ക അപ്പോൾ ഭയങ്കര ടെഷനായി അപ്പം പറഞ്ഞ് എന്നാ വാങ്ങിക്കോളി പറഞ്ഞ് അങ്ങനെ അത് വാങ്ങാൻ പോയതാണ്
ആഹ്
പിന്നെപ്പം മറ്റേത് വാങ്ങി പഞ്ചായത്ത് കോയില്ല നമ്മളത് പോറ്റേല്ല
ഏഹ് ആഹ് എത്തില്ല
ഇത് നാടനാ അത് വൃത്തി ഉണ്ടാവില്ല ഇത് നല്ല നാടനാ ഇതിന് നല്ല പ്രതിശേഷിയൊക്കെ ഉണ്ടാവുള്ളൂ എന്നിട്ട്പ്പം കൂട്ന് മറ്റേ സാധനം വാങ്ങി കൊണ്ടോന്ന് അട് അടിച്ചിക്കയാ മറ്റേ സാധനം ഇല്ലെ ആ ഒരു പിന്നെ കൊളത്തിടുന്ന സാധനം ഇരുസിൻ്റെ അടിച്ചി മറ്റത് കട്ടേനി ആ കട്ട വേഗം നീക്കാൻ സുഖ ഓൽക്ക് നായിക്കൊക്കെ പറയുമ്പോ ചുറ്റും മറ ച്ചൊക്കെ ചെയ്തിക്ക്ണ് ചുറ്റും മറ ച്ചി ചാക്കൊക്കെ ഇട്ട് നല്ല ബന്ദൂസാക്കി വച്ചതാ എന്നിട്ട് എങ്ങനെയാന്ന് ആർക്കറിയാം
ചിലപ്പോ ഒന്നോ ഒന്നാവൂല്ല ചിലപ്പോ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവും നായ്ക്കള്
കൂട്ടം കൂടി വന്നായിരിക്കും അതെന്താച്ചാല് ഇപ്പോ കളിയുള്ള ടൈം ആയോണ്ട് രാത്രിയൊക്കെ രണ്ടരക്കൊക്കെ എണീക്കലോണ്ട് ഇന്നലെ ആരും കളികാണൻ പോയിട്ട് ട്ടുല്ല അപ്പൊ ആ സമയത്തൊന്നും ലൈറ്റുട്ടില്ല അപ്പൊ ആ കിട്ടിയതക്കത്തിന് സൗണ്ടും കൂടി കേട്ടില്ല അതാണ് രസം
ഭയങ്കര സങ്കടാവും ഉം അല്ലേ തന്നെ ജീവികള് പുറത്ത് കൂ ട്ടിലുണ്ടായ നമുക്ക് രാത്രി കടന്നാൽ ഉറക്കം വരില്ല
അതെ എനിക്കങ്ങനെ എനിക്കെന്തോ ഇപ്പൊ രണ്ടു ദിവസം അടുപ്പിച്ച് കഴിഞ്ഞ ആഴ്ച പകല് രണ്ടെണ്ണം നായി കൊണ്ടുപോയിട്ട് എനിക്ക് വിഷമം കൊണ്ട് ചോററങ്ങൂല്ലേനി
ആഹ് അതാണ് അങ്ങനെ എന്തോക്കെണ്ടായാല് ഞമ്മക്ക് ടെൻഷനാവാൻ അങ്ങനെ എന്തെിലൊക്കെ മതിയല്ലോ
അതെ ഞാനെന്നിട്ട് ഇവിടെ അന്ന് നത്തുൻ്റെ മോളെ കല്യാണം ഉണ്ടായിട്ട് വയനാട്ടിൽ കല്യാണണ്ടായിട്ട് പോയി നിങ്ങള് പറയും സമാധാനം കിട്ടില്ല മൂന്ന് ദിവസം ഒക്കെ അടച്ചിടുമ്പോ ഒരു പെറുതികേടല്ലേ നമ്മക്ക് എല്ലാ ഇവിടെയുള്ള എല്ലാരുംമായിട്ട് കല്യാണത്തിന് പോന്ന് അങ്ങനെ മൂന്ന്ദിവസം അടച്ചിട്ട് വെള്ളവും കോഴിതീറ്റിയൊക്കെ കൂട്ട് വെച്ച് കൊടുത്ത് വന്നപ്പത്തേക്കും കൂടൊക്കെ കൂടി ഓലെ വക തൂറി നർക്കലും പോരാത്തതിന് മുട്ടൊക്കെ ഇട്ട് ഒക്കെ ചവിട്ടി പൊട്ടിച്ച് ന്നാലും ജീവനോട് ഉണ്ട് കുട്ടിലായതുകൊണ്ട് കൂട്ടിലായതുകൊണ്ട് ജീവനോടെണ്ട് ആഹ് വന്നപാടാണ്ട് തുറന്നിട്ട് മൂന്ന് ദിവസം വെള്ളം ഇതൊന്നുല്ല വെള്ളമൊക്കെ നമ്മള് വലിയ പാത്രത്തിൽ വെച്ച് കല്ല് എടുത്തച്ച് അങ്ങനെ വെച്ച് ഒക്കെ അതൊക്കെ ഓല് കുറേ കുടിച്ചിക്ക്ണ് എന്നാലും പുറത്തിട്ണ ആ ഒരിത് കിട്ടൂലല്ലോ ഓല് നല്ലോം പുറത്തിറങ്ങി നടക്കല്ലോ
ആഹ് നല്ലാം ഇറങ്ങിങ്ങ പോയി ഉം ആഹ് അതന്നെ പച്ചപ്പുല്ലും
ആഹ് അതെ പുല്ലൊക്കെ തിന്നോല് മറ്റേ പഞ്ചായത്ത് കോഴി ഞാൻ വാണ്ടാന്ന് പറഞ്ഞാ
ഉം അതൊരു വൃത്തിയില്ല കാണാന്
അത് വൃത്തിയൂല്ല നായ്ക്കള് വന്ന പിടിച്ചും കൊണ്ട് പോവും എന്തോ അന്തല്ലാതെ
ലല്ലോ വണ്ണം കൊണ്ട്
നല്ല തിന്നാനും കൊടുക്കണം
ഉം തീറ്റയൊക്കെ വേണായിറ്റക്ക് തീറ്റല്ലാഞ്ഞ അയിറ്റൊന്നും തിന്നൂല
ഓൽക്ക് സ്റ്റാർട്ടറും പിന്നെ ഗ്ലോബറിയും തീറ്റൊക്കെ കൊടുക്കണോ ഇന്നാലേന്നെ ഓല് വലുതാവൊള്ളൂ പിന്നെ മുടടാ തൊടങ്ങിയ എന്നും മുട്ടടൂട്ടോ
ആഹ് അത് ഇണ്ട് മുട്ടടും
പിന്നെ ഞാൻ പിന്നെ നാടൻന്നെ ഐറ്റൊക്ക ഒഴവാക്കി ഞാന് ഞാൻ ഒരു പ്രാവശ്യം കൊതിയായിട്ട് അഞ്ചണ്ണം വാങ്ങി അയിബർപ്യക്ക് അഞ്ചണ്ണം കിട്ടി ട്ടീനി അങ്ങനെ നിങ്ങ പറയണ്ട വല്യതായരേശം തീരെപൊറത്ത് വല്യയ ശേഷം കൊറച്ച് പൊറത്തിട്ട് നോക്കി ഓരോസം ഓരോസം നായി കട്ച്ച് ണ്ടൊയി ഇന്നെ പിടിച്ചോളിന്നോടുക്കും അയിമ്മേ ചടച്ചു പോയി ഇയ്ക് ആഹ് അയിമ്മേ ചട ചടച്ച് പോയി ഇന്നട്ട് ഞാൻ പിന്നെ ഒഴിവായി ഇഞ്ഞ് മാടാ റഞ്ഞ് എല്ലാ പ്രാവശ്യവും പഞ്ചായത്ത്‌ കുടുംബശ്രീ യിൽ ഇത് വരലുണ്ട് കടലാസ് വെരലുണ്ട് എഴുതി കൊടുക്കാൻ ഞാൻ എഴുതി കൊടുക്കലില്ല എഴുതി കൊടുക്കാൻ കോഴിന്ന് പറയുമ്പോ ഒരാക്രാന്തം വെരും കോയിന്ന് പറയുമ്പോ ഒരു ആക്രാന്തം വരെ പക്ഷെ അത് ആലോചിക്കുമ്പോ വണ്ടാക്കും എമ്പത് ക്കൽ വാങ്ങൽണ്ട്
ആഹ് ഇണ്ട്
ക്കേ മതിയല്ലോ
ആഹ് മതി അയിമ്പഉറപ്പിയക്ക് അഞ്ചു കോഴിട്ടോല്ലൊ ഞാനി ഇവിടെ ഇനക്ക്തേമാതിരിയാ കൂട് ഞങ്ങള് ഈ തോട്ട ഏരിയ ഇന്നിട്ട് ഇതേ മാരിയ രാത്രി ആയ പന്നിം നായിം കുറക്കനൊക്കെ ഉണ്ടാവും ഇന്നട്ട് പോരന്റെ ആഹ് പോരന് ഓല്ക്ക് സ്ഥാനം നോക്കണല്ലോ നമ്മ കൂട് വെക്ക്‌മ്പം ഇന്നട്ട് ഈ പിന്നെ ആഹ് സ്ഥാ വീടിന്റെ കൊറച്ച് താഴെയാണ് സ്ഥാനം ഉള്ളത് ന്നട്ട് ആടെ കൂട് കൊണ്ടച്ചിട്ട് അയില് കോഴിക്കളിട്ടാണ് ഞമ്മക്ക് അകത്ത് കടന്നുറങ്ങാൻ ഒരു സ്വസ്ഥത ഇണ്ടാവൂല്ല അങ്ങനെ ആയിട്ട് ഞാൻ വാങ്ങിയില്ല അപ്പൊ ഇന്റെ നാത്തു ത്തുന്റെ മോള് റഞ്ഞ് ഇങ്ങക്ക് ഏതാലും കിട്ടൂലെ ഇന്ന വാങ്ങിയാണ്ട് ഞാ പോറ്റി കൊണ്ട് റഞ്ഞ് ഇന്നട്ട് ഓള് ഇരുമ്പിന്റെ കൂടൊക്കെ ഇണ്ടാക്കിട്ട് ആഹ് ഇരുമ്പിന്റെ കൂടൊക്കെ ഇണ്ടാക്കിയിട്ട് ഞാൻ വാങ്ങിയാണ്ട് ഓക്ക് കൊടുത്ത് ഓള് നല്ലോണം പോ പോറ്റി ആഹ് അഞ്ചെണ്ണം ഇണ്ടായിനി ഒന്ന് കൊറച്ചായപ്പം തന്നെ ചത്തുപോയി പിന്നെ ബാക്കി നാലെണ്ണം ഇതുവരെ ഇണ്ട് നല്ലോണം നോക്കണ്ട് ഒള് തീറ്റയൊക്കെ കൊടുത്ത് മുട്ടയൊക്കെ കിട്ടിണ്ട്
ആഹ് നല്ലോ നോക്കണം ഇബടെണ്ട് ന്നാൽ ഒരീസം രാത്രി ഒരു രണ്ട് മണിയാകുമ്പോ ഒരു നോലോളി ബാ പറഞ്ഞ് അങ്ങനെ പോയി നോക്കുമ്പോ സാധനത്തിനെ കാണിനില്ല അപ്പൊ ഈ കുർക്കനോ എന്തോ വെന്ന് ഇങ്ങനെ നെറ്റിനുള്ള കൂടെ നോക്കി പേടിപ്പിക്കാ കിട്ടോ നോക്ക ടെസ്റ്റ് യ്യ അങ്ങനെയാ കിട്ടിയത് മുതൽച്ച് എന്ത് ചെയ്തേന്നറിയോ നമ്മടെ വെള്ളഷാളില്ലേ ആഹ് വെള്ളഷാൾ ഞാന് ഒരു മട്ടൽന്റെ മോളിൽ ചുറ്റിങാണ്ട് അടെ ചാരിച്ച് പിന്നെ ഇന്ന് വേരെ ശല്യണ്ടായില്ല ആഹ് വെള്ള കണ്ടഓൽക്ക് പേടിയാണോല്ലേയ്
ഏഹ്
ശരിക്ക് ഞമ്മക്ക് വെള്ള വേണം വെള്ള കോഴൊക്കെ വേണം വെള്ള പിശാജേക്കും പറഞ്ഞപോലെ പേടിയാണ് ല്ലോ അപ്പൊ ഞാൻ ന്നട്ട് വെള്ളം ശീലകെട്ടി അതിന് ശേഷംണ്ടാവലേല്ല മ ട്ടലിൻ്റെ മൊളിൽ ചുറ്റിയക്കല അയിനായിറ്റ് ശീല ചുറ്റിച്ചതാ പിന്നെ ഇതുവരെ കോഴി നോലോലിച്ചില്ലാ
ആഹ്
നല്ലൊരു ഐഡിയ ഇയ്ക്ക് വെറുതെ ഒരു ഐഡിയ തോന്നിയതാ ആഹ് ഇനിക്ക് വെറുതെ ഇങ്ങനെ തോന്നി എന്താന്നറിയോ ആ വെള്ള കാണാ വെന്ദ് പേടിയാണെങ്കുംരിത്ണ്ട് പൊതുവേ ഒരു ചൊല്ലുണ്ടല്ലോ
ആഹ് ആഹ്
അങ്ങനെ അഹ് അങ്ങനെ ചുറ്റിച്ച് അപ്പം പരീക്ഷിച്ചപ്പോ അഹ് സക്സസായിം ചെയ്ത്
ഉം അഹ് ഇഞ്ഞാര്ക്കെങ്കിലും പറഞ്ഞൊട്ക്കാലോ ഇങ്ങള് പറ്ഞ്ഞന്ന്ന്ന
ആഹ് അത് അയിന്റെ മുന്നേ അയിന്റെ മുന്നേ നെ വെ നെറ്റ് മാന്തിനി നെറ്റിന് ചെറിയേരു ഓട്ടണ്ടായിനി അത് കോ ഒന്നായിട്ട് മാന്തിങ്ങാട്ട് ഒരു കോഴിനെ കൊണ്ടോയി പിറ്റേന്ന് രാവിലെ പ്പം ഞങ്ങള് പത്ത് മുന്നൂറ്ന്റെ നെറ്റ് വാങ്ങി കൊണ്ടോന്ന് അടിച്ച് ഒന്നായിട്ട് അഹ് തൊടാൻ കയ്യൂല അടിച്ചാഞ്ഞ് അപ്പം ഇപ്പോ അഹ് മാന്താൻ കയ്യൂല അയിന്റുള്ളുക്കൂടെ കോഴിനെല്ലോം കാണും പൊറത്തേക്ക് കാണും പക്ഷേ കിട്ടൂല അപ്പ ആ ഒരു ആ ക്രാന്തം കാട്ടാ ആടെ വന്ന്ന്ന് കോഴിനെ അപ്പം കോഴികൾ പേടിയാവ ല്ലോ ഓല്ക്ക് ഇതിനെ കാണുമ്പോ അപ്പോ ഓല് നെലോളിക്ക്യാണ് അപ്പൊ ഈ ശീല വെച്ചേഷം ഇപ്പം വെര്ലൂല്ല അഹ് കൊറേ ചിറ്ച്ച്ണ് ഞങ്ങള് പറഞ്ഞിട്ട് ഞമ്മള് അയിനെ പറ്റിച്ച്ർഞ്ഞ്ട്ട് അള്ളാ അങ്ങനത്തൊന്നും ഇതൊക്കെ ഇണ്ടായാ ഞമ്മള് പൊരേ ഞമ്മക്കൊരു നേരം പോക്കുവാണ്
ആഹ് അതാണ് അയിറ്റളെ കയിച്ചിട്ട്ല്ലും അയിറ്റളെ കൂ ട്ടിലാക്കലും അതൊക്കെ ഒരു മനസ്സിനൊര് സുഖള്ളെ പരിവാടിയാണ്
അതെ അഹ് ഇല്ലാഞ്ഞാ നടക്കൂല ഇപ്പ അങ്ങനെ ശീലായി പോയി അങ്ങനെ പോറ്റി പോറ്റി
ആഹ്
ഞാൻ ഇപ്പ അങ്ങനെ പോറ്റി പോ റ്റിയാങ്കി നല്ല തയങ്ങി പോയി ഇപ്പ അഹ് ഇല്ലാ നട്ക്കൂല ആഹ്
ഉം
ഇന്ന്പ്പണ്ട് വിളിച്ച്ക്ക്ണ് കോഴിമുട്ടണ്ടെ കൊണ്ട് തരാ പറഞ്ഞിട്ട് ഏൽപ്പിച്ച്ക്ക്ണ്
ആഹ് കൊട്ക്കല്ണ്ടോ പൊറത്ത് കൊട്ക്കല്ണ്ടോ കോഴിമുട്ട ആഹ് എങ്ങനാ പത്ത് രൂപെ ഇപ്പം
പതിനൊന്നാ
ഏഹ് ഒരു രൂപ കൂടില്ലേ
ആഹ് ഒരു കോഴിമുട്ടക്ക് പതിനൊന്നാണ് പതിമൂന്ന് കൊടുക്ക്ണോലൊക്കെണ്ട് ഞമ്മള് പിന്നെ പയിനൊന്നെ വാങ്ങല്ള്ളു അട്ത്ത്
പെണ്ണ്ണ്ട് ഇതേമാരിയാ വേ അയിന്റെട്ത്ത് കൊറേ തരം കോഴിക്കള്ണ്ട്ട്ടോ ഈ ടർക്കി കോഴി പിന്നെ ഒ ഒരാ ആയിരം രൂപയൊക്കെ ഒരു കോഴിക്ക് അങ്ങത്തെക്കെ നല്ലെ വ കാണാനൊക്കെ ഭംഗിള്ളെ പ്രാവിന്റെയൊക്കെ പോലെ ചെറുകൊ
ആഹ് അയിന് നല്ല വെലെ ഞാൻ ഇവെടൊക്കെ പോറ്റീനി പക്ഷേ എന്താന്നറിയോ അതൊ ന്നും ഞമ്മളെ നാടൻ കോഴിക്ക് ഒക്കൂല അങ്ങനെ ഒരു വിറ്റ്ണ്ട് എന്താന്നറിയോ ഓല്ക്ക് ഓലോ ഓല്ക്കൊക്ക് ചെ ഇത് കൊറവേക്ക്യും ഓടാനും ആക്കാനൊന്നും കയ്യൂല അങ്ങത്തൊക്കതാ ഞമ്മളെ നാടൻ കോഴിയാ ഞമ്മ നടക്കുള്ളൂ ഇവടെണ്ടേ ഫാൻസി ഫാൻസിപ്പളും ഇണ്ടൊന്ന്
ഏഹ് ഇന്ന്ട്ടോക്ക് അയിന്റെ അയിന്റെ പുതിയാപ്പള ചെറ് അയെ മ ഈ മക്കളൊക്കെ ചെറുതാവുമ്പോ മരിച്ചോയത്താട്ടൊ ഇന്ന്ട്ട് അഹ് വേറെ കല്യാണം കഴിച്ചിട്ടൊന്നുല്ല ഇന്ന്ട്ട് അഹ് അയിന്റെ അട്ത്ത വീ ട്ടില് അഹ് ഓലൊ കുടുംബക്കാരന് ഒരു പൈസക്കാരെ വീട്ണ്ട് ഇന്ന്ട്ട് ആടെ പൊരേലെ പണിക്ക് പോവെലാ ഇന്ന്ട്ടെ ഈ വാക്കി നേരാണ് ഈ കോഴി ക്കളെ നോക്കാ ഇങ്ങനെ പൊറത്ത്ക്ക് വിടൊന്നുല്ല ഇങ്ങനെ മേയാൻ വിടൊന്നുല്ലട്ടോ കോഴിക്കളെ ഒ ക്കെ കൂട്ടിലന്നെ ഇന്ന്ട്ട് കൂട്ടിലന്നെ തീറ്റ കൊടുക്കാന്ള്ള സൗകര്യൊക്കായിട്ട് ഇപ്പത്തൊരു മോഡല് കോഴിക്കൂട് ഇണ്ടല്ലോ ഏഹ് അങ്ങത്തെ കോഴിക്കൂടൊക്കെ ഇന്ന്ട്ട് ദിവസ്സൊരു മുപ്പത് കോ മു ട്ട അയിന് കൊട്ക്കാൻ വാണം ഇങ്ങനെ അട്ത്ത്ള്ള ആള്കള് ആഹ് ആള്കള് വാങ്ങും ആഹ് കൊടുക്കാൻ വാണം ഓരോ വീട്ടില് ഓരോ വീ ട്ടില് അഞ്ച് കോഴിമുട്ട ഒരു വീട്ടില് ആറ് കോഴിമുട്ട അങ്ങനെ വെച്ച് ഒരു ദിവസം മുപ്പത് കോഴി മുട്ടയിന് കൊട് ക്കാൻ തന്ന വേണം. ന്നാത്തന്നെ പത്ത് രൂപവച്ച് കൂട്ട്യേക്കണി. മുന്നൂറ് റുപ്യ ഡെയിലി കിട്ടണില്ലേ?
ഓഹ് അതൊരു വരുമാനം തന്നേണ്
ന്ന്റ്റാ അതതിന്റെ മക്കളെ നോക്കണത്. ആഹ് ഞാൻ ഒരുസം എന്നട്ട് ആഹ് ഞങ്ങൾ അറിയണ ഒരു ആളന്നെയാണ് അന്നോരൂസം ഞാനും കാണാമ്പോയി. ഉം. ഇതേ മാതിരി ഈ ഫാൻസി കോഴിയൊക്കെ ഉണ്ട്. ആ ഫാൻസി കോഴീന്റെ മു ട്ടക്ക് ഒന്നിന് മുപ്പത് രൂപേ
ആഹ് അതങ്ങതന്നെയാണ്. ഇവിടെ കരിങ്കോയിന്റെന് നാപ്പതും എഴുപതും ഒക്കെയാണ് വെല
ഏഹ്
ഉം
അങ്ങനെ ഏഹ് അത് കോഴി കോഴി വളർ ത്തലൊരു വരുമാനാക്കണ ആളുകളുണ്ട് ന്നാ പറഞ്ഞ്
ആഹ് അതെ അത്ണ്ട്. യൂട്യൂബിലൊക്കെ എത്രോ പെണ്ണുങ്ങള് കോയി വളർത്തി ജീവിക്ക്
ഏഹ് അതാ ഒരു താത്താന്റെ വീഡിയോ കണ്ടിനല്ലോ ഇപ്പടുത്ത്. എത്രോ കോഴ് ക്കള്ണ്ടായിട്ട് അങ്ങനെ വളർത്തുന്നത് പറഞ്ഞിട്ട്
അതെ കണ്ട്ണ്
ആഹ് നാടൻ കോയ്മുട്ടയ്ക്കൊക്കെ നല്ല ഡിമാൻഡ് ആണേന്ന്
അതെ
ഉം
വേറെന്താ പിന്നെ വേറെന്താ പ്രത്യേകിച്ചോന്നുമില്ലല്ലോ
ഇല്ല പ്രതേകിച്ചൊന്നും ഇല്ലെന്ന
ഉം എന്നയിക്കോട്ടെ, എന്ന ശരി ഓക്കെ
ഓക്കെ